പ്പോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ആ എന്തൊക്കെ വിശേഷം
ആ സുഖം
ആഹ് ആഹ് സുഖം തന്നെ മഴണ്ടോപ്പൊ
ആ മഴ ഇണ്ടല്ലോ
ആഹ് ഇന്ന് മഴ ഇന്നും പൊതുവേ മഴ ഇണ്ടേരുന്നു പക്ഷെ കൊറെ സമയായിട്ട് മഴ ഇല്ല നല്ലൊരു കാലാവസ്ഥ
ഉം ഉം
എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങള്
ആഹ് എന്താ ഫുഡ്
ആഹ് ഇന്ന് പ്രത്യേകിച്ചൊന്നുല്ലായിരുന്നു നമ്മള് സാധാ ചോറും കൂട്ടാനും ഒക്കെ തന്നെ ഉണ്ടാക്കിട്ടുള്ളു പ്രത്യേകിച്ചൊന്നൂല്ല അവിടെയോ
ഇവിടെയും ഒന്നും ഇല്ല
ആഹ് ശരി പിന്നെപ്പോ ആ എന്തെ ഇയാള് നൃത്തം അങ്ങനത്തെ എന്തെങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നോ
എന്താ
നൃത്തം ആ എന്തെങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നോ
ഇല്ല ഇല്ല ഇല്ല
ആ സ്കൂൾ പഠിക്കുന്ന അന്നൊന്നും പഠിച്ചിട്ടില്ല മോഹിനിയാട്ടം കുച്ചിപ്പുടി ഇങ്ങത്തതൊന്നും ആ
നോനോ നോനോ നോനു
ആ അത് ശരി പിന്നെ ഇതിനോ ഉം ന്താ കലോത്സവത്തിനൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നീല്ലേ
ഇല്ല ഇല്ല
പിന്നെന്താ ആഹ് പഠിച്ചതെന്താ പിന്നെ
ഉം ങ് ഉങ് ഉം ക്രാഫ്റ്റിംങ്ങൊക്കെ അറിയാം
എങ്ങനെ ആയിരുന്നു
ക്രാഫ്റ്റിംഗ്
ആ അത് എന്തേരുന്നു ഹലോ
എന്താ
കേക്കുന്നില്ലേ ക്രാഫ്റ്റോ
അം ക്രാഫ് റ്റ് ഫ്രെയിം ഉണ്ടാക്കുന്നതും കീ ചെയിൻ ഉണ്ടാക്കുന്നത് പിന്നെ എന്താ ആ ഇതാ മ് ബൊക്ക ഉണ്ടാക്കുന്നത് പിന്നെ എന്താ പ്രാ പ്രാൾഡയോട് സെറ്റ് ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് ക്രാഫ്റ്റ്
ആഹ് അത് ശെരി അതൊക്കെ അറിയാല്ലേ
ആഹ്
ആഹ് അല്ലാതെ നൃത്തവും കലാരൂപത്തിലുള്ള ഒന്നും അറിയില്ല.
ഇല്ല ഇല്ല ഇയാൾക്കോ
എനിക്കും അറിയൊന്നുല്ല സംഗീതത്തിലോ എങ്ങനെ ആഹ് അതറിയോ
ആഹ് അത്യാവശ്യം ചുമ്മായിരിക്കും പാടാ
ആഹ് അത്ര ആഹ് പോയി പഠിച്ചിട്ടും ഒന്നുല്ല.
ഉ
ആഹ് പിന്നെ. ഏഴര മണിക്കാ രാത്രിക്കത്ത് ഭക്ഷണോക്കെ കഴിച്ചു
ഞാനൊരു ഒമ്പത് മണിയായപ്പോ കഴിച്ച്
ആഹ് എന്താ കഴിക്ക ചോറോ ചപ്പാത്തി ഉണ്ട
ആഹ് ഞാൻ ചപ്പാത്തിയാ കഴിച്ചേ. ഇ ഹലോ കേക്കാൻ വയ്യാ ഹലോ എരിപ്പൂ കേൾക്കല്ല
ഹലോ.
ആ
കേക്കുന്നില്ലേ? ഹലോ
ഹലോ.
എന്താ അവിടെ റേഞ്ച് പോയോ അവിടെ റേഞ്ച് പോയോ? റേ ആ റേ ആ റേഞ്ച് പോയോ എന്താ കേക്കാത്തത് കേൾക്കണില്ലേ റേഞ്ച് പോയോ.
ഹലോ
ഹലോ റേഞ്ച് പോയോ ഹലോ.
ഹലോ.
ഇല്ല കട്ടായിട്ടില്ല കട്ടായിട്ടില്ല റേഞ്ച് പോയോ ചോയ്ക്ക റേഞ്ച് പോയോ. കേക്കുന്നില്ലേ, ഹലോ, ഇല്ലേയ് ഇങ്ങോട്ട് കേക്കണുണ്ടല്ലോ ഹലോ.
ഇങ്ങോട്ട് ഇങ്ങോട്ട് കേക്കണിണ്ടല്ലോ അങ്ങോട്ട് എന്താ കേക്കണില്ലേ. ഇങ്ങോട്ട് കേക്കണണ്ടല്ലോ? അങ്ങോട്ട് കേക്കണില്ലേ?
ഹലോ,
എന്ത് ഇത് കേക്കാത്തെ
ഹലോ, ആ
ഹലോ,
ഓ
ന്താ കേക്കാത്തത്,
മിണ്ടാതിരന്നാണോ?
മിണ്ടാതിരുന്നല്ലല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടേ നിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഇങ്ങട്ട് കേക്കണിണ്ട് ഞാൻ അങ്ങട്ട് ചോദിക്കണൊന്നും അങ്ങട്ട് കേക്കണില്ല അവിടുന്ന് ഹലോ ഹലോന്ന് മാത്രം ഇങ്ങനെ കേക്കാ
ഞാൻ വടെ നിർത്താതെ ഹലോ ഹലോ പറഞ്ഞോണ്ടിരിന്ന്.
ആഹ് അത് ഇങ്ങട്ട് കേക്കണുണ്ട് പക്ഷെ ഞാൻ അങ്ങട് പറയണ ഒന്നു അങ്ങോട്ട് കേക്ക ന്നില്ല ഹലോ ഹലോന്ന് മാത്ര ഇല്ല ഞാൻ ഇവിടന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടുന്ന് ഇയ്യ് പറയണതൊക്കെ ഹലോ ഹലോ ച്ചിട്ട് കേൾക്കുന്ന് ണ്ട്. പക്ഷേ ഞാന് പറയണത് അങ്ങട്ടാണ് കേക്കാത്തത് അപ്പ അവിടേണ് റേഞ്ചിൻ്റെ പ്രശ്നം.
ഇല്ല ഇവിടെ ഫുൾ ആണ്. ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഫുൾ റേഞ്ചാണ്.
പക്ഷെ പിന്നെ പെട്ടെന്ന് പിന്നെ എന്തു പറ്റി ഞാന് എനിക്ക് കേക്കുന്നും ഉണ്ട് ഹലോന്നൊക്കെ പറയുന്നത്. അങ്ങോട്ട് കേ
അവിടെയാ ഇല്ലാത്തത് കാരണം അതാ എനിക്ക് കേക്കാൻ പറ്റാത്തത്.
പ്പോ ഇവിടെ റേഞ്ച് പോയതാരിക്കുല്ലേ അത് ഈ മഴക്കാലത്തുള്ളത് ഒരേ പ്രശ്നാണ് റേഞ്ചിൻ്റെ വിഷയം പിന്ന കല്യാണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിന്നോ ശനിയാഴ്ച നാളെ ഞയറാഴ്ച ഒക്കെ ആയിട്ട്
ഇല്ല ഇല്ല അവിടെയോ
കാര ആഹ് ഇവിടെല്ലാം ഇനി അടുത്താഴ്ചയും അതിന്റെ മുൻപത്ത ആഴ്ച ഒക്കെ പിറ്റത്ത ആഴ്ചൊക്കെ ആയിട്ടുണ്ട്
ആഹ് ആഹ് നമുക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്
ആഹ് നിങ്ങൾ കല്യാണങ്ങൾക്ക് ഇപ്പോ എന്തായിരിക്കും ഭക്ഷണൊക്കെ സദ്യയോ അതോ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവോ
ബിരിയാണി ചിക്കൻ പിന്നെ എന്താ പൊരിച്ച ഏ ചിക്കൻ പിന്നെ എന്താ പിന്നെന്താ ബെറോട്ട പിന്നെന്താ മ്മ്ഹ്
അതോ അതും ഉണ്ടാവോ
ആഹ്
ശരി
ഉം പിന്നെന്താ വേറെ ഇറച്ചി ഐറ്റംസ് എല്ലാം കാണും.
ആ അതൊക്കെ ഉണ്ടാവുംല്ലേ
ആഹ്
പിന്നെ അയില് പിന്നെ വേറെ സാമ്പാർ അങ്ങനത്തെ ഇതൊക്കെ സദ്യ ഉണ്ടാവുല്ലേ
ആഹ് അത് കെട്ടിന്
ആഹ് അത് ശരിയാണ് ഇപ്പ രാവിലെ എത്ര മണിക്കാണ് മുഹൂർത്തം കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുക
അത് പത്തിനും പത്ത് മുപ്പതിനും അങ്ങനെയൊക്കെ ആയിരിക്കും
ആഹ് സമയത്തല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുക്കന്റെ കൂടെ പെണ്ണ് ചെറുക്കൻ്റെ വീട്ടക്ക് പോകും
ആഹ് അതെ
ആഹ എന്നിട്ട് പിന്നെ അന്ന് അവിടെ നിക്കും പിറ്റേ ദിവസം ആണോ വരിയാ
ഇല്ല ഇല്ല ഇല്ല ആഹ് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട്
ആഹ് പിന്നെ ഞമ്മളൊന്ന് അങ്ങോട്ട് കാണാൻ പോകും
അവിടെന്ന് ഇങ്ങോട്ട് വരും നമ്മള് അങ്ങ് വന്നിട്ടേ നിങ്ങള് ഇങ്ങോട്ട് വരും
ആ ശരി ഞമ്മള് ആദ്യം പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടുകാര് അങ്ങോട്ട് പോവല്ലേ
ഇല്ല ഇല്ല നമ്മള് കല്യാണം കഴിഞ്ഞ് നിങ്ങളെ വീട്ടിൽ വന്നിട്ടേ നിങ്ങള് നമ്മളെ വീട്ടിൽ വരു
അപ്പൊ ഈ ഒരാഴ്ച അങ്ങോട്ടു ഇങ്ങോട്ടു കാണൂല്ല
ഇല്ല ഇല്ല കോള് വിളിക്കും ഇല്ല വിരുന്നിന് വരുമ്പോഴാണ് കാണണത് നമ്മള്
ആ അത് ശരി അത്ര ഇതുണ്ട്ല്ലേ പക്ഷെ ഞങ്ങളെ നാട്ടില് പിറ്റേ ദിവസം തന്നെ അടു ക്കള കാണല്ലേ പറഞ്ഞു ഇങ്ങട്ട് അങ്ങനെ ഒന്നു പോകും എന്നിട്ട് പിന്നെ അവരോടൊന്ന് ഇങ്ങോട്ട് നിക്കാൻ വരാൻ പറയും അവരൊന്ന് നിക്കാൻ വരും പിന്നെ അത് കഴിഞ്ഞ് അവടുന്ന് എല്ലാരും കൂടി വരുന്നൊരു വരവ് വേറണ്ട് ചില സ്ഥലത്ത് ഇപ്പം വേണ്ടാന്നു വെച്ചിക്കാണ് ഇപ്പ പെണ്ണും ചെറുക്കനും കൂടി വരും അല്ലെങ്കിൽ അവര് ഫ്രണ്ട്സും കാര്യങ്ങളും ആഹ് ഫാമിലിയിലുള്ളവരും ഇവിടെ കാണാനുള്ളവരക്കെ കൂടി ചെറിയ സൽക്കാരം പോലെ ആക്കിട്ട് അവരെല്ലാവരും കൂടി വരും എന്നട്ട് ഭക്ഷണ കാര്യങ്ങളും കുറെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കിട്ട് അവര് വിരുന്നുണ്ടിട്ട് അന്ന് പോയിട്ട് ഈ ചെറുക്കനും പെണ്ണും കൂടെ അന്ന് പണിന്റെ വീട്ടിൽ നിൽകും അവര് പിന്നെ പിറ്റെ ദിവസം തിരിച്ചു പോകും വീട്ടുകാരൊക്കെ അന്ന് തന്നെ പോകും വിരുന്നു കൂടിയിട്ട് ഫാമിലി അത് അവരൊക്കെ ആ അങ്ങനെയൊക്കെ ഉള്ളൊ ആചാരമാണ്
ആഹ് ആഹ്
പിന്നെ എവിടുക്കാ യാത്രയൊക്കെ പോവാറുണ്ടോ
ആഹ് പോയി മൂന്നാറ് കൊടൈക്കനാല് ഊട്ടി അടയൊക്കെയാ പോയെ
ആഹ് മൂന്നാറിലൊക്കെ പോയിട്ട് നിന്നോ
ആ നിന്നു മൂന്ന് ദിവസം സ്റ്റേ ആയിരുന്നു.
ആഹ് അപ്പം അവിടെ ഫുൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവൂലോ അല്ലേ
ആഹ് അതെ
എങ്ങനെ രസോണ്ടോ സ്ഥലം
ആഹ് കൊള്ളാം
മൂന്ന് ദിവസൊക്കെ നിന്നിട്ട് എന്താപ്പൊ കാണാനുള്ളത് അവിടെ ഉള്ളത്
എന്താ
മൂന്ന് ദിവസം നിന്നിട്ടൊക്കെ കാണാൻ എന്താ അവിടെ ഉള്ളത് മൂന്നാറില്
നമ്മള് അവിടെ സ്റ്റേ ചെയ്തിട്ട് എന്താ ബൈക്കില്. കറങ്ങാനൊക്കെ പോയാരുന്നു
ആഹ് അവിടെ ഒരു താഴ്ചയുള്ള റോഡൊക്കെ ഇല്ലേ അവിടെ ബൈക്കിലൊക്കെ പോകുമ്പോ പേടിയല്ലേ
ഏഹ് ഇല്ല
അപ്പൊ അവിടുന്ന് എങ്ങനെ ബൈക്ക് എങ്ങനെ വാടകക്ക് എടുത്തോ
എന്താ
ബൈക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെ കിട്ടി വാടകക്ക് എടുക്കണോ
ഇല്ല ഇല്ല നമ്മൾ ഇവിടുന്ന് ബൈക്കിലാ പോയേ അവിടെ ചെന്ന് സേ. സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം അവിടെ എന്നെ ഒന്ന് റൈഡ് ചെയ്തു
ഇത്രം ദൂരം ഏഹ് ബൈക്കിന് പോകാൻ പേടിയൊന്നും ഉണ്ടായില്ല
ഇല്ല
ഓഹ് ബൈക്കില് നല്ലോല യാത്ര ചെയ്തിട്ട് ശീലം ഉണ്ടാവൂലേ
ആഹ്
ഞങ്ങളൊക്കെ പേടിച്ചിട്ട ഇരിക്കാ കുറച്ച് സമയം തന്നെ. അതിക്കൂടെ അതിന്റെ ഒരു അങ്ങനത്തൊക്കെ ഒരു റോഡും അല്ലേ അവിടെ പിന്നെ ഹണിമൂണിനാണോ പോയത്
അതെ
ഹലോ
അതെ അതെ
ആഹ് അത്ശരി പിന്നെ കൊടെയ്ക്കനാൽ പോയിറ്റ് രണ്ടിസം നിന്നോ ആ അത് ശരി പിന്നെ വേറെ എവിടൊക്കെ പോയി.
ആഹ് കന്യാകുമാരി
കന്യാകുമാരി എങ്ങനെയുണ്ട്
സൂപ്പറാ
ആ അത് ശരി അവിടെ എന്താ പ്രത്യേകിച്ച് കാണാന്.
ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും.
ആഹ് അത്ശരി അങ്ങനെ പിന്നെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ
എന്താ.
ഷോപ്പുകളൊക്കെ ഉണ്ടോ അവിടെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ
വില കുറവ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പ.
ആഹ് അത് ശരി എന്നിട്ട് നിങ്ങള് പോയിട്ട് പർച്ചേസ് ഒക്കെ ചെയ്തോ വില കുറവില്
ആഹ് ചെയ്തു ചെയ്തു.
ആഹ് എന്ന ശരി അപ്പൊ എത്ര വില കുറവുണ്ടാവും ഇപ്പ നമ്മള് ഒരു ചുരിദാർ അങ്ങനൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കില്
ആഹ്
എത്ര ഉണ്ടാവും.
എന്താ
ചുരിദാറിന് ഒക്കെ എത്ര റേറ്റ് ഉണ്ടാവും അവിടെ വില
ഇരുന്നൂറ്, നൂറ്, നൂറ്റമ്പത് അഞ്ഞൂറിനൊന്നും ഇല്ല അവ്ടെ
ആ കോട്ടൻ്റതാണോ നല്ലത് തന്നെണോ
ആഹ് നല്ലതാ
ആഹ് അത് ശരി ന്നിട്ടഅവ്ട്ന്ന് കൊർച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു പോന്നു ലെ
ആഹ്
ഒക്കെ ബൈക്കില് വെച്ചിട്ടന്നെ കൊട്ന്നു
ആഹ് ആ പിന്നെ ശരിയടാ
ആഹ്